ആ കേക്ക്ൺണ്ടോ
ആഹ് ആഹ് കേക്ക്ണ്ട്
ആഹ ആഹ
പറയ് അപ്പൊ മേക്കപ്പ് സാധനങ്ങളൊക്കെ വളരെ കുറവാണ് യൂസിങ്ങ്ല്ലെ
ആഹ അത് കുറവാണ് അത് രണ്ടും ആ ആണിപ്പ വാങ്ങി
ഏഹ് കുറച്ച് മുന്നേ എപ്പോഴെങ്കിലൊക്കെ പറ്റെ കഴിയുമ്പോള് കഴിഞ്ഞ് കൊറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് സൺസ്ക്രീൻ വാങ്ങ ഹ ഹ ഇപ്പൊ ഇനി ക്ലാസ് ക്ലാസ്സിന് ഇപ്പോ കഴിഞ്ഞിട്ട് കുറച്ചായി ക്ലാസിനൊക്കെ പോകുമ്പോ ഇനി വാണ്ടി വരോ വിചാരിച്ചിട് വാങ്ങിക്കണം വിചാരിച്ച ഇങ്ങനെ മൊയ്‌സ്റെയ്സറും ഹം സൺ സ്ക്രീനും അതന്നെ ഉള്ളൂട്ടോ യൂസാക്കല്
ഞാനും അതെന്നെ ഉം പിന്നെ ഞാൻ കല്യാണത്തിന് പോവാൻ ഒരു ഫൗണ്ടേഷൻ വാങ്ങിയിട്ടുണ്ട് പക്ഷെ അതെനിക്ക് കല്യാണത്തിന് മാത്രം പോവുമ്പോഴേ ഇടുള്ളു വേറെ ആ ഇനിക്ക് ഭയങ്കര പേടിയ ഉം ഞാൻ ലിപ് ബാമാ ആഹ്
ലിബാമും അതെ
അതെ ലിബാമാണ് ഞാൻ എപ്പോഴും ഇ ലിപ് സ്റ്റിക്കിനെക്കാളും ലിപ്ബാമാ ഇഷ്ടം
ആഹ് ആഹ് ലിപ്ബാമ് കളറുള്ളതാണോ ഉം ഉം
അഹ് അതെ അങ്ങനെ അതാവുമ്പോ എനിക്ക് എനിക്ക് ഭയങ്കര പേടിയുള്ള ഇങ്ങനെ മുഖത്തൊക്കെ ഓരോന്നേ ആഹ് അപ്പൊ ഇങ്ങനെ ഈ മമ്മിയാണെ ഇങ്ങനെ പറയും പിന്നെ അങ്ങനെ എല്ലാരും പറയും ഉള്ള മുഖം കൂടി ഇതാക്കരുതെന്ന് പറയും ആഹ് അപ്പൊ ഞാൻ പക്ഷെ ഇതിപ്പോ ഇപ്പളേ ഉള്ളു ഇതൊക്കെ
ഉം
പറ്റെടത്ത പറ്റും അങ്ങനൊന്നല്ല ഞാൻ കല്യാണം കഴിഞ്ഞാലും ചെയ്യും
ആഹ് അതെ അപ്പൊ അതൊന്നും പറ്റാത്തവര ഒന്നുല്ലല്ലോ ഇപ്പ എല്ലാം പറ്റുവല്ലോ
അതെ
ആഹ് സാഹചര്യാണല്ലോ ഇപ്പ എല്ലായിടത്തും ഇപ്പ ആരാത് യൂസ് ചെയ്യാത്ത ഇപ്പൊ എന്താ ആഹ് കുട്ടികൾ സ്കൂളില് കുട്ടികൾക്കൊന്നും ഏഹ് മേക്കപ്പും കാര്യങ്ങളൊന്നും പറ്റൂല്ലാന്ന് പറയണിണ്ടല്ലേ
പക്ഷെ ഇപ്പൊ ഞാന് എന്ത് ബസ്സിലൊക്കെ ചെലതിനെ കാണണം ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഞാനപ്പ ഇങ്ങനെ ഞാൻ വിചാരിക്കും
സങ്കടം തോന്നിട്ടോ ചെല കുട്ടികളൊക്കെ കണ്ടാലേ ഓലൊക്കെ ഭയങ്കര കളറും ഭംഗി ഒക്കെള്ളവരായിരിക്കും എന്നിട്ടും പിന്നെ ഇതൊക്കെ ഇങ്ങനെ വാരിത്തേച്ചിട്ട് എന്താ അതിന്റെയൊക്കെ ആവശ്യം തോന്നിയപ്പോ
ഞാൻ ഒരു പ്രാവശ്യം ബസ് സ്റ്റോപ്പിൽ നിക്കാരുന്നു അപ്പൊ നോക്കുമ്പോ ഒരു കുട്ടിയെ ഞാൻ ഇങ്ങനെ വിചാരിച്ച് നല്ല നല്ല വെളുപ്പൊ കുറച്ച് വെളുപ്പോക്കേണ്ട് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെങ്ങനെ മനസ്സില് വിചാരിച്ച് ണ്ട് അങ്ങനെ ബസ് കേറി ബസ് കയറി കൊർച്ച് കയ്‌ഞ്ഞപ്പണ്ട്. ഏഹ് ഇവ് ഇവളങ്ങനെ കൺ ഇങ്ങനെ. ഇങ്ങനെ സൈഡ് കണ്ടപ്പോ ഞാൻങ്ങന വിചാര്ച് ഈ കുട്ടിനല്ലേ പ്പം നേരത്തെ കണ്ടേന്ന് അപ്പം തിര്ഞ്ഞപ്പണ്ട് ഫുൾ. മേക്കപ്പല്ലാം പോയി മേക്കപ്പല്ലാം പോയി ഒലിച്ചിട്ട് . അപ്പൊ സാധാരണ അങ്ങനെയല്ല നിറം കുറവൊന്നു അല്ല. എന്നാലും നേരത്തെ കണ്ട അതൊന്നു അല്ല അപ്പൊ ഞാൻ സ്പെഷൽ ശരിക്കും അങ്ങനെ ഇടാതെയാവും ന്നാല്.
ആഹ്
കാരണം വിയർത്തൊലിച്ച് മേക്കപ്പ് മൊത്തം പോയി അപ്പൊ സ് ശരിക്കും അങ്ങനെ ഇടാത്തെയ നല്ലത്. ഇപ്പ എല്ലാരും അറിഞ്ഞില്ലേ ഇവളെ ശരിയായ കളർ അതെ അതെ ആഹ് അതാണ്. അയിന് ഓവറായിട്ട് ഇട അമ്മള് ചെലവർ ഇടുന്നുണ്ടാവും നല്ല കറക് രീതിയിലായിരിക്കും ഉം അവര്ക്ക് വെയിലായാലും ഇതായാലും പോയാലും അത്രല്ലേള്ളൂ അ താവുമ്പോ ആരും തിരിച്ചറിയില്ല ഉം അതാണ്. അതാണ് രസം അത് നല്ല രീതിൽ ഇട്ടാമതി. പിന്നെ ചിലവർക്ക് വെയ്യർപ്പ് ഭയങ്കരായിരിക്കും അങ്ങനെയുള്ളവരുണ്ട് ഓയിലി സ്കിൻ ആവുമ്പോ അത് നമ്മൾ സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ട് വേണം. ഇന്നലെ
പിന്നെ വാട്ടർ പ്രൂഫ് ഒക്കെ ആവണം.
ആഹ് അതെ അത് ശ്രദ്ധിക്കണ ഉം അതെ.
ഉം അപ്പൊ പിന്നെ പോയി കിട്ട്യോല്ലെ റിമൂവ് ചെയ്യുമ്പോ പോകൂല്ല്യ
ആഹ് അതെ അതെ. ഞാനപ്പൊ ആഹ് യൂണിഫോം ഇട്ട കുട്ടികളെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്റെ സ് കൂള്ള് അം ഞാന്. നമ്മള് ചെറിയൊരു കമ്മ കൊർച്ച് വല്ല്യ കമ്മലിട്ടാ മതി അപ്പത്തേക്ക് ലീഡർ നമ്മളെ ശരിയാക്കും. നാളെ മുതല് ഞ ഞാൻന്ന് വെച്ചാ സ്ട്രിറ്റുള്ള ഒരു സ്കൂള്ള പഠിച്ചത്.
ആഹ് ആഹ്.
ഗേൾസ് സ്കൂളില് ആഹ് ഇപ്പ നാളെ മുതല് ഇതിട്ട് ഇടര്ത് എന്തെല്ലാം പറയൂ അറിയോ. നമ്മള് നന്ന നല്ല പോലെ ഇനിയിപ്പോ മുടി കേട്ടാൻ പറ്റിയില്ലെങ്കിൽ മുടി നനവൊക്കെയാണെങ്കിലും. മുടി രണ്ടുഭാഗം തിരിച്ചിടണം ഉം പ്ലസ്. പ്പം പ്ലസ്ടു എത്തിയപ്പോ പ പിന്നെ മുടി കെട്ടണ്ട അതുവരെ ആ. പ്ലസ് പത്താം ക്ലാസ് വരെ മുടി പിൻ ചെയ്യണം എന്ന എന്തേറ്റോ ന്നട്ട് ഞാൻ. ഏ അധവാറ്റം നമ്മള് ചെയ്തു പോയ ഫൈനു ആണ് ചീത്തീം കേക്കണം.
ആഹ് ആഹ്.
ആ ഇ. ഇപ്പൊ ചേലോര് ണ്ട് മുടിയെല്ലാം അയച്ചിട്ടിക്കുമ്പോ ഞാൻ വിയാര് ക്കും ദൈവമേവർക്കൊന്നും ഒരു പ്രശ്നോ ല്ല.
ഉം ഇപ്പൊ ഒന്നും ഒരു പ്രശ്നല്ലാത്ത പോലെണല്ലോ.
നനഞ്ഞ മുടി കെട്ടി. കിട്ടീട്ട് ഇപ്പളും അങ്ങനെ തന്നെ ഞാന് നനഞ്ഞ മുടി കെട്ടിട്ട്ന്നെ വെക്ക സ്കൂൾ ജീവിതം തന്നെ ഓർമ വരും.
ഉം
രാവിലെ മുടി നനവ് ള്ളെന്നെ രണ്ട് ഭാത്തും കെട്ടണ്ടാന്ന് വിചാരിക്കും.
ഉം ഓള ഓലെ ഓരോ ശീലങ്ങള്.
ആ ഹ് അതാണ് താരനും വര്ലെ
താരനുണ്ടോ?
ആ അതെനിക്ക് താരൻ വരും ങ്ങനെ മുടി നനവ്ള്ള കെട്ടിട്ടായിരിക്കും അധികം ഒണ ഒണങ്ങല എങ്ങനെ നോക്കിയാലും ഏ ണങ്ങത്തില്ല പിന്നെ കൊർച്ച് നേര്ത്തെക്കെ എണീറ്റാ മതി.
ആഹ് എന്താ കൊഴിച്ചിലില്ലേ മുടി?
ആഹ് മുടി നല്ല കൊഴിണ്ട് തറയിലാണോ കൂടുതൽ തലയിലാണോ കൂടുതൽ.
ആ അതെ ഇന്റതു അതെ ഇന്റതൊക്കെ ഇപ്പൊ ഡെലിവറി പ്രസവം കഴിഞ്ഞേന് സേഷാണ് കുഴിയല് ഇങ്ങനെ കൊഴിയല്ല് തൊടങ്ങിയത് ഭയങ്കരായിട്ട് കൊഴിയണ്ട് കൊഴിയണതെക്കെ ഇണ്ടാവണൊണ്ട് തോന്നണെ അല്ലെ ഇപ്പം മുടി തലയിലൊന്നും ഉണ്ടാവൂല്ല നമ്മള് കൊഴിയണേനനുസരിച്ച് ഇണ്ടാവുന്നുന്നതു കൊണ്ടാണല്ലോല്ലേ അല്ലെങ്കി ഇപ്പോ അങ്ങനെ പൊഴിയുമ്പോ
അത് സാധാരണ ഒരു മുടി കൊഴിയുന്നാണല്ലോ ഇനി അതിൽ കൂടുതൽ കൊഴിയുമ്പഴാണ് ശ്രദ്ധി ക്കുക എനിക്ക് തോന്നുന്നു അതി കൂടുതലൊണ്ടെന്നു തോന്നി നന്നായിട്ട് ഇതുണ്ട് അതുകൊണ്ട്
ഇട്ടിട്ട് ഇങ്ങനെ എടുത്താല്
ഉം തോനെ വരും ആ അതെ അതെ ഞാനാണെ ഓഫീസിൽ ഒറ്റക്കല്ലെ ന്നിട്ട് സാറ് പറഞ്ഞി ഇതെന്താ മുടിയെല്ലാം ഇത്രേം തോനേന്ന് ചോയിക്കും ഏ ആ ഹ് ഹാ എൻ അത് നാ സാറ് നമുക്കിങ്ങനെ നെലത്ത് വെച്ചിട്ട് ഓരോന്നൊക്കെ ചെയ്യാനുണ്ടാവും അപ്പൊ ആ ടൈമില് ഇതൊക്കെ വിരിച്ച് വിരിക്കുന്ന സമയത്ത് സാർ അതിനത്തേക്ക് നോക്കുവല്ലോ അപ്പൊ ഇങ്ങനെ മുടി ഇങ്ങനെ പറക്കുന്നുണ്ടാവും നിന്റെ മുടി എഹിന്ദ്
വീട്ടിലും അതെ ല്ലെ
ആ അതെ വീട്ടിലാവുമ്പോ പിന്നെ ഞാനും മമ്മിയുള്ളോണ്ട് പിന്നെ അറിയില്ലല്ലോ മറ്റടുത്ത് ഞാൻ ഒറ്റക്കായതുകൊണ്ട് വേറെ ആരാ മുടി എന്റെ മുടി
അതന്നായിരിക്കും അല്ലേ
ആ ഞാനല്ലാന്ന് പറയാൻ പറ്റൂല്ലല്ലോ ഉം അങ്ങനെ
പിന്നെ പെർഫ്യൂംസൊക്കെ യൂസ് ചെയ്യോ
ആ ഇപ്പൊ ഒന്ന് വാങ്ങീട്ടുണ്ട്
ഏ ആ ഇങ്ങനെ പിന്നെ പൊറത്തൊക്കെ പോവുമ്പോ വാ ങ്ങല്ലോല്ലെ
ഉം അതെ അതെ ആഹ്. പിന്നെ ഇൻക്ക് ക്യൂട്ടെക്സ്
ആഹ് ആഹ് മാറ്റി മാറ്റി ഇടോ ഡ്രസ്സ്ക്കൻസരിച്ച്
ഡ്രസ്സ് അനുസരിച്ചിട്ടൊന്നല്ല ആഹ് പക്ഷെ ക്കിങ്ങനെ ഓരോ കളറ് ചെലപ്പം ഇന്ന് നോക്കുമ്പം എന്റെ കൈ പച്ച കെടക്ക്ന്നെങ്കി നാളെ നീലയായാരി ക്കും. അങ്ങനേയിരിക്കും. അങ്ങനെ തായ് ആഹ് രാത്രിയാണ് ഇട്ണത് അന്നേരം പശ്ശേല്ലേ പാത്രം തേക്കുമ്പോ പൊയ്പോവും
ആഹ് പോവോ
അതാ ആഹ് പാ നെഖോം പൊട്ടിപ്പോവും.
ആഹ് ആഹ്
ഉം ഇങ്ങൾത്പൊട്ടല് ല്ല?. ഉള്ളി മുറിക്കുമ്പഴും പാത്രം കഴുകുമ്പം പൊട്ടും.
ആഹാ
നീളൻ നല്ല നീളണ്ടോ നെഖം
ഇല്ലില്ല
ആഹ് ഇന്റെ നല്ല നീളാ അയിനോട് പൊട്ടും
ആഹ് ഞാന് വളർത്തലൊന്നുല്ല
ഞാൻ നമ്മൾ വളർത്തുന്നവരെ പൊട്ടുംമ്പാണ് മ്മേ ഇതിനും വല്യ സ ങ്കടണ്ടാവുലാ
ഹാ ഹാ ഹാ
തലേത്ത പെട്ടെന്ന് മുടിയില് അത് മുടി കുരുങ്ങും അപ്പഴേരിക്കും സൈഡ് പൊട്ടിട്ട് അമ്മോ ചങ്ക് പെടയും ന്നെനെ
ആഹ് അതെ ആഹ് നഖൊക്കെ വളർത്തി ട്ട് ക്യുട്ടക്സൊക്കെ ഇട്ടാ നല്ല ഭംഗിയാ കാണാൻ ലേ. ഇൻക്കിഷ്ടാ ട്ടോ അങ്ങിനെ ഒക്കെ കാണ് ണേ ഞാനു അങ്ങനെള്ള കു ട്ടിയേളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കും. ഇൻക്കിഷ്ട്ടാണ് അങ്ങനത്തോരെ. നമുക്കതൊന്നും പ റ്റില്ലല്ലോ അപ്പൊ കണ്ട് രസാണല്ലോ കാണാൻ രസാണ്.
ആഹ് നഖം താക്കും. പിന്നെ മൈലാഞ്ചിക്കൊ ക്കെ ചെൽപ്പടും ഉം മൈലാഞ്ചി ഞാൻ സ്വന്തായിട്ട് ഇടൂല ചേച്ചിക്ക് നന്നായിട്ട് ഇടാറിയ അപ്പ ചേച്ചി വരുമ്പോ ഇട്ടേരും. മ്മ്
ഉം ഞാന് മോൾക്ക് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ക്യൂടെക്സ് ഓൾകിട്ട് കൊടുക്കലിണ്ട് എടക്ക്
അതന്ന് വെച്ച നല്ല രസാണ് അതിട്ടയ്ഞ്ഞാല് മറ്റേ ഏഹ് എന്താ പറയാ ഉം വലത്തെ കയ്യിലെന്തോല് ഇതുണ്ടാവും
ട്ടാ മെറൂൺ ഷേഡല്ല രസാണ് ല്ലെ
മെറൂൺ പശ്ശേ ന അധികം ഇടാറില്ല ആഹ് പിങ്ക് ആഹ് ബ്ലാക്ക്. ഞാൻ ന്ന് അങ്ങൻത്തെ ന്നിട്ട് പപ്പ ചോയ്ക്കും ഇവളെ കയ്യെന്താ ഇങ്ങനെ ചോയ്ക്കും. ബ്ലാ കും ഭ നീല പ ച്ച അങ്ങൻത്യൊക്കെ
ആഹ് അങ്ങനെ. ഇടുത്ത് കാണിക്കണ കള റാടാ. ഉം. മെറൂണൊക്കാവുമ്പം പിന്നെ മൈലാഞ്ചിന്റെ ഒരു കളറന്നെ
ആഹ് അഹ് ശെരിയാ. മമ്മി മെ മെറൂണാ ഇടാ
ആഹ്
മമ്മി നഖം വ നീട്ടി വളർത്തി മമ്മി പിന്നെ വലത്തെ കയ്യിലും ഇ ഇടും. ഇവരൊക്കെ പിന്നെ പണ്ടേ അങ്ങൻ തന്നെ ശീലാ
വലത്ത് കയ്യ്മ്മെ
ഇടു മമ്മി നഖം നീട്ടി വളർത്തിയിട്ട് ഞാൻ പിനെ വലത്തെ കയ്യിലാഡേല്ല
ആഹ് ആഹ്, വലത്തെ കയ്യുമ്മലും നഖം നീട്ടി വളർത്തോ
ആഹ് നഖം നീട്ടി വളർത്തി ക്യൂട്ടെ ക്സൊക്കെടും. അവര് ചെർപ്പത്തിലേ അങ്ങനെയതുകൊണ്ട് മമ്മി ആൻറ്റി ഇവരൊക്കെ അങ്ങനെയ ഞാനും ചേച്ചി മാത്രം വലത് ത്തെ കയ്യിലിടൂല. ആഹ് എടത്തെ കയ്യില്. ആദ്യം ഇട്ടോ കീലേന്ന്. പക്ഷെ എനിക്കെന്തോ റെഡിയാവുന്നില്ല
ആഹ് ആഹ് ഒരു ചേച്ചി ഇണ്ടോ
ഇല്ല മമ്മീന്റെ ചേച്ചിടെ മോളാ
ആണ്ട് ആഹ്
അപ്പൊങ്ങനെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ആ എന്താ പറയ വയ്റ്റിപോവോ, അല്ലേലെ വയറുവേദനയാ ആഹ് ഗ്യാസിന്റെ വയർവേന ഭയങ്കര അപ്പൻക്കിങ്ങനെ തോന്നും. അയ്യോ ത് വയിറ്റി പോയിട്ടായിരിക്കും അവിടെ ഞാൻ നിർത്തി. ഒരു സമയം ഞാൻ അങ്ങനെ ആയത് പിന്നെ ഞാൻ നിർത്തി വൽത്തെ കയ്യില് നെഖവും വളർത്തിയില്ല ക്യൂട്ടക്സൂട്ടില്ല
ആഹ് ആഹ് ആഹ്
അങ്ങനെ
പിന്നെന്തൊക്കെ മോള് ന്റെ മോള് അതിന്റെക്കാളാണ്. മൈലാഞ്ചിന്റിം ക്യൂടെക്സിന്റെ ഒക്കെ പെൺകുട്ട്യാളെ അതൊക്കെ ഒരു രസാണല്ലോ. എനിക്ക് ഭയങ്കര ആഗ്രഹേര്ന്നു പെൺകുട്ടി ണ്ടാവാൻ അതേപോലെ തന്നെ പെൺകുട്ടികളെല്ലാ റി മാശിയ എല്ലാ ആവശ്യങ്ങളുണ്ടോൾക്ക്
ആണല്ലേ ഇവിടെ മമ്മി അങ്ങനേന്നു പ്രാർത്ഥിച്ചേ. മൂത്തത് പെണ്ണാകണന്ന് പക്ഷേ മമ്മി അങ്ങനെയ പ്രാർത്ഥിച്ച മൂത്ത ഞാൻ പെണ്ണാവണംന്നറ്റേ പക്ഷെ നേരെ തലതിരിച്ചായിപോയി, ഞാൻ ഫുള്ള് ആണിനെ പോലെരുന്നു പോലും പണ്ട്
ഹ
പപ്പനെ പോലെ ആവണംന്നേനി. ഉം ക്കിഷ്ട്ടല്ലെന്നു മമ്മി എന്നെട് കരഞ്ഞിട്ടൊക്കേണ് മോളെ ഒന്ന് ക്യൂട്ടെ സുടു മോള് ഒന്ന് കണ്ണെഴുതും ന്നിട്ട് ഞാൻ വിചാക്കും ശല്യമാ എനിക്കപ്പൊ പപ്പനെ പോലെ ആവണം ഞാൻ എപ്പോഴാ വരുന്നേ ആണാ ആവാ പറഞ്ഞിരിക്കെ
ആഹ്
പിന്നെ ആ അതെ പിന്നൊരു പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ആകെ മാറി. ഞാൻ പിന്നെ ഫുള്ള് അങ്ങനെ ഇതായി കൊർച്ച് കൊർച്ച് കൊർച്ചായിട്ട് ഇപ്പ വൈ അങ്ങനെ ഇതായ്താ ഉം അത് പ്രായത്തിന്റെ ഉം